ഹലൊ.
ഹലോ. എന്തൊക്കെ വർത്താനം സുഖല്ലേ?
എന്താ അങ്ങനെ പോണു. കൊഴപ്പൊന്നുല്ല. എന്താടാ തന്റെ പാട് എന്താ ഇയ്യ് വിളിച്ചാത്തെ ഇപ്പൊ ഫോണൊക്കെ കയ്യിലുണ്ടായിട്ട് പോലും അനക്ക് വിളിക്കാൻ പറ്റൂല.
എന്താന്ന് വെച്ചാ ഫോണ്. ഫോൺ അധികായിട്ട് ഉപയോഗിക്കാൻ കിട്ട്ണില്ല. പിന്നെ കൂടുതല് ഫോൺ ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ. കൂടുതലിപ്പൊ കുട്ട്യേളെടുത്തും. ഏഹ്. വേറെല്ലോലടുത്തൊക്കെ ഫോണം. അപ്പൊ ഫോ ഒരു ഫോൺ ഇണ്ടെങ്കിലും എല്ലാർക്കും ഫോണല്ലേ വേ ഫോണിന്റെ ഒരു റെസ്റ്റാർന്ന ല്ല ഇന്നാ ലല്ലെ വിളിക്കാൻ പറ്റ
അതെ. ആദ്യക്കാന്ന് പറഞ്ഞാ ഫോണ് നമുക്ക് ഫോൺ ഇല്ല. ഫോണ് ഓരോരുത്തർക്കും സ്വന്തായിട്ടൊന്നും. ഫോണില്ല. ഇപ്പോ ഒന്ന് പറഞ്ഞാ തനിക്കൊക്കെ ഫോൺ കിട്ടീട്ട് ഞാനൊന്നും വിളിച്ച്ണ പോലും ഇല്ല. അതെന്താ ഫോണ് കൈയ്യ് കിട്ടലില്ലെ അപ്പൊ.
ഇല്ലെയ്. ഫോണ് കൈ കിട്ടലില്ല. ഏഹ് അനിയനും ഉമ്മിം. ബാപ്പി എല്ലാർക്കും വേണം ഒരു ഫോണ്. ഫോണ്ന്നെല്ല ഒരു ഫോണ് ഇണ്ടെങ്കിലും മൂന്നാല് ഫോൺ ഇണ്ടെങ്കിലും ഒക്കേനും ഫോണ് അത്യാവശ്യാണ്. ഒന്ന് കയിഞ്ഞാ ഒന്ന് ഇപ്പൊ കൂടുതല് ഇഷ്ടമായി ഉപയോഗിക്കുന്നത് ഫോണാണ്. ഈ ഫോൺ ഉപയോഗിച്ചിട്ട് കൊറച്ച് നല്ലതൊന്നല്ല.
ആഹ് അത് പറഞ്ഞപ്പോ. ഇപ്പൊ കുട്ട്യോളും. ക്ക്ന്ന് പറ്ഞ്ഞാ ജനിച്ച് വീണ കുട്ട്യേളടക്കം ഇപ്പം ഫോണിക്ക് വീണ പോലേണ്. ഇപ്പൊ ഓരോ ചെറിയ കുട്ട്യേൾക്കും ഇങ്ങനെ കളിക്ക്ണ കണ്ടാൽണ്ടല്ലോ നമ്മുടെ ഇന്നൊക്കെ പറഞ്ഞാ നമ്മളാണ് എന്താപ്പോ ഫോണ് ഇല്ലാത്ത കുട്ടിക്കാല അവസാനായിട്ട് അമ്മക്ക് കിട്ട്യ തോന്നും. നമ്മളിപ്പോ ടു കെ കിട്ടാണെങ്കിലും. നമ്മടെ ആ ചെറിയ പ്രായത്തിലൊന്നും ഇങ്ങനെ ഫോണിൽ ഉപയോഗൊന്നും ഉണ്ടായിന്നില്ല. ഇപ്പോന്ന് പറഞ്ഞാ ചെറിയ കുട്ട്യോൾക്ക് വരെ ഫോണ് ഉപയോഗം അല്ലെയ്.
അതെ. അത് താങ്കള് പറഞ്ഞത് ശര്യാണ്. എന്താന്ന് വെച്ചാല് നമ്മള് ചെറുതാകുമ്പോ നമുക്കൊക്കെ. കാക്കനിം പൂച്ചനൊക്കെ കാട്ടിട്ടല്ലെ നമക്ക് ചോറ് തെന്നിരുന്നെ. ഇപ്പഴത്തെ കുട്ട്യേൾക്കാച്ചെങ്കിലോ ഫോണ് കൈയി കിട്ടി കിട്ടാതെ അവർക്കാെരുരുള പോലും അവരുടെ പള്ളിക്ക് ആക്കാൻ പറ്റില്ല പക്ഷെ ഇവർക്ക്. ഈ കണ്ണിന് കേടെരുന്ന് ഈ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇവർക്ക് ചെറുപ്പം മുതലേ ഇത്. നിർബന്ധപ്പ കുട്ട്യോൾക്കൊക്കെ.
അതെന്നാ ഇപ്പൊ സത്യം പറഞ്ഞാ ഞമ്മക്ക് പഴയ കാലൊന്നല്ലപ്പോ ഇപ്പോ. ഒരു ചെറിയ കുട്ടിയക്കെങ്ങനെ ഫോണിലിങ്ങനെ യൂട്യൂബ് അത് ഇത് ന്നൊക്കെ പറഞ്ഞിങ്ങനെ. തോണ്ടണത് കാണുമ്പോ തന്നെ കളിക്കണത് കാണുമ്പോ തന്നെ നമുക്ക് അത്ഭുതാവും. ഇത്രയും ചെറിയ പ്രായത്തി അമ്മക്ക് എനിക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഫോണിനെ കുറിച്ചൊന്നും അന്ന് നമ്മുടെ ആ സ്വിച്ച് ഫോണ് ചെറിയ ഫോണ് ആയിരുന്നല്ലോ. ഇപ്പോ ഞാനൊക്കെ ഒരു ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും ഒക്കെ. ആറാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലന്നെ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്ക. ക്കാൻ തുടങ്ങണത് അതുവരെക്കെ ചെറിയ ഫോണായിരുന്നു.
അതെ അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് പണ്ടൊന്നും മൊബൈലിന്റെ. ഒരു തിരക്കും ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടപൈകും ചെയ്തിനി. ഫോണ് തെറ്റാന്നന്നല്ല പറയുന്നത് ഇപ്പതാ. നമുക്കിപ്പോ ഈ പറയാനൊക്കെ ഫോണ് നിർബന്ധാണ്.
അതെ ശരിയാണ് ഫോണിനെ കുറിച്ച് നല്ല ഗുണങ്ങളുണ്ട് അതായത് ഇപ്പോ. ഇപ്പോന്ന് പറഞ്ഞാ ഞമ്മക്ക് എന്തരു ഇപ്പോ പണ്ടത്ത് ഇപ്പോ പ്രവാസിളെ കാര്യം തന്നെ എടു ക്കച്ച പണ്ടത്തെ ഒരാള്. പോയ ഓൽക്ക് കത്ത് അയക്കാ എന്നിട്ട് ആ കത്ത് ഇങ്ങട്ട് കിട്ടണെങ്കി കൊറേ ടൈം എടുക്കും. അല്ല ഈ ഒരു. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും വച്ച വിളിച്ചാൻ തന്നെ എന്തൊരു പ്രശ്നാണന്ന് പറഞ്ഞാ വീട്ടിത്തെ ലാൻ ഫോൺ. ഫോൺ നമ്പറിക്കൊക്കെ വിളിക്കുമ്പോ. എന്താപ്പോ ഇല്ല ആ വേറെ ആരെങ്കിലും ഒക്കെ എടുക്കണേ ഒരു പ്രൈവസി ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടി ഇപ്പോന്ന് പറഞ്ഞാ. നമ്മളെ ഹസ്ബന്റോക്കെ ഇപ്പോ പ്രവാസിയാണെങ്കിൽ പോലും ഇപ്പോ വിളിച്ചാല്. ഇപ്പ തന്നെ അവരെ കാണാം അവരെന്ത് ചെയ്യാ, അവരോട് എന്തെല്ലാം സംസാരിക്ക അവരെന്താ ചെയ്യണേച്ചാ അതൊക്കെ നമുക്ക്. കാണാനും വീഡിയോ കോൾ സൗകര്യം ഓഡിയോ കോൾ സൗകര്യം ഒക്കന്നെ ഉണ്ടല്ലേ നമുക്ക്.
അത്ണ്ട് അതെന്താ ശരിയാണ്. ആ പണ്ടത്തെമാരിപ്പോ കത്തയക്ക കത്തൊക്കെ എങ്ങനെയന്ന് വെച്ചാ ഈ പ്രവാസികൾക്കൊക്കെ. ഒരു കത്ത് നമ്മളിപ്പോ ഇവിടുന്ന് സുഖാണോന്ന് അയച്ചാ. അവര് രണ്ടു മാസം കഴിഞ്ഞിട്ടാ അവര് ഇങ്ങോട്ട് സുഖാണ്ന്ന് പറയ. അപ്പോ നമുക്ക് അത് വരെ. ഒരു വേവലാതി വെപ്രാളാണ് നമുക്കൊരു പേടിയാണ് പ്രവാസിളൊക്കെ ആയാൽ എന്തേലും. നമുക്ക് സുഖവിവരങ്ങൾ അറിയാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ഇപ്പൊ പിന്നെ അ അതില്ല താങ്കള് പറഞ്ഞ മാതിരി.
പിന്നെ വാർത്തക്കെ തന്നെ ഇപ്പോ മ മറ്റേ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പം അറിയാൻ പറ്റുല ഇഞ്ഞ് ആതെങ്കിലും. എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കി വല്ല പത്രൊക്കെ ഇട്ടിട്ടാണം കേട്ടിരുന്നത്, പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞപ്പോ. ഇന്ന് നടക്കണ എന്താച്ചങ്കി നമുക്ക് ലൈവായിട്ട് കാണാല്ല. ഓപ്ഷൻസൊക്കെ ഫോണിലുണ്ടാവും അതൊക്കെ ഒരു ഗുണള്ള കാര്യം തന്നെ ഫോണിന്റെ അല്ലേ.
അതെ ഗുണമുണ്ട് പക്ഷെ ദോഷവുണ്ട് ഇപ്പ കൂടുതൽ അമൃ തായ വെഷാണ് കൂടുതലായാല് വിഷാണ് കുറവായാല് വിഷാണ്ന്ന് പറ ഞ്ഞമാരി നമ്മള്.
ശരി പറഞ്ഞരു കരറ്റാണ് ആമ്പ്രം. അധികമായൽ അമൃതും വിഷം പറഞ്ഞ പോലെ ഫോണ്ന്നാ നമ്മളെ കാര്യത്തിനക്കെ യൂസ് ചെയ്യ. അത് കരുതിട്ട് ഓവറായിട്ട് അവിടെ സ്പെന്റ് ചെയ്യാൻ പറ്റില്ല കാരണം കണ്ണിന് പ്രശ്നം വരും പല പല പ്രശ്നങ്ങളും. ഫോണിനുണ്ട്.
അതെ അതെ അത് നമ്മൾ പ പക്ഷെ ഞമ്മൾ ആദ്യം പറഞ്ഞ മാതിരി കുട്ടികൾക്ക് ഫോണ് കൊടു ക്കുന്നേ ശരിയായ കാര്യല്ല കാരണം ഞാനൊരു ഏ ഫോണിൽ തന്നെ ഒരു വീഡിയോ കണ്ടു. എന്താന്ന് വെച്ചാ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് ഇങ്ങനെ ഫോണ് കൊടുത്ത് കൊടുത്ത് കുട്ടി ക്ക് വലുതായപ്പൊ കേൾവി ശക്തി ഇ ഇല്ലാതായി പിന്നെ കണ്ണിന് പ്രശ്നായി ഇപ്പോ തന്നെ കൂടുതല് കുട്ടികളും ഏ പോകുന്നത് കണ്ണിന് കണ്ണ് ബോഡുമേക്ക് ഏ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് നമ്മള് ചെറു പ്പം മുതലേ ഫോണ് കളിക്കൊണ്ടാണ് നമുക്ക് പിന്നെ നമ്മുടെ ചെറുപ്പത്തില് ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ടും അത് കൂടുതൽ നമുക്ക് കിട്ടാ ത്തത് കൊണ്ടും അത് നമുക്ക് കണ്ണിന് പ്രശ്നവൊന്നുവില്ല
അതേന്ന് ഇപ്പഴ്‌ കുറേ ആളുകൾക്ക് ഇതേപോലെ കണ്ണ് കാണണില്ലാ പറഞ്ഞിട്ട് ചെറിയ കുട്ടികള് ഒരുപാട് പേര് കണ്ണട വെച്ച് ഫെ ക്സ് വെച്ചിട്ടാണ് സ്കൂളിലൊക്കെ പോണ കണ്ടിട്ടില്ലെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ബോഡി കാണാൻ പറ്റണില്ല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫോ ണ് യൂസ് ചെയ്യണ കൊണ്ട് തന്നെയാണ് ഇത് എന്ന് തോന്നണ് ഇപ്പത്തെ കുട്ടികൾക്കാന്ന് പറഞ്ഞാ ഓര് ജീവിതത്തില് പകുതി ടൈമ് ഒര് ഫോണില് സ്പെൻഡ് ചെയ്യാണ് അതായത് ഇവർക്ക് കളിക്കണം എന്നുള്ള ഒരു ചിന്തയില്ല മറ്റേതെന്ന് പറഞ്ഞാ നമുക്ക് എല്ലാ എന്താ ഇ പ്പോ അവടെയും ഇവടെയും പോയി കളിക്കും വേറൊര് ഒപ്ഷനും ഇല്ലല്ലോ കളിക്കുക അല്ലങ്കിൽ സ്കൂളിൽ പോവാ അതൊക്കെ ഒരു ഓപ്ഷൻ ആയിരുന്നു ഇപ്പോന്ന് പറഞ്ഞാ എന്താപ്പ വെറും കുട്ടികള് പകുതി നേരം ഫോണിൽ കളിച്ചിട്ട് അങ്ങനെ ടൈമ് സ്പെൻഡ്‌ ചെയ്യാ ഓവർ ടൈമ് കൂടി ഫോണിൽ കളിച്ചിട്ട് സ്പെൻഡ് ചെയ്യാണ്
പക്ഷെ നമ്മടെ ഈ ഫോണ് ഉപയോഗം കൊണ്ട് തന്നെ നമ്മടെ കുട്ടികളുടെ പഠിപ്പും ഇല്ലാണ്ടാകുന്നുണ്ട് കാരണം നമ്മള് പണ്ടെന്ന് പറഞ്ഞാ സ്കൂള് വിട്ട് വരും അത് ഹോം വർക്ക് ഇല്ലത് ഹോം വർക്ക് ചെയ്യും പിന്നെ നമ്മള് പഠിച്ചുങ്ങോണ്ട് കുത്തിരികേകാരം എന്നിട്ട് കുറച്ച് നേരം പോയി കളിക്കും അതൊക്കെയാരുന്നു നമ്മുടെ ചെറു പ്പത്തില് പക്ഷെ ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാല് ആഹ് വന്നു സ്കൂള് വിട്ട് വന്ന് കുട്ടികൾക്ക് ഫുഡ് പോലും ഭക്ഷണം പോലും കഴിക്കാതെ അവര് ആദ്യം ചോയ്ക്കുന്നത് ആ ഫോണ് എവടെന്നാക്കാരം എന്നിട്ട് ഫോണിൽ കളിക്ക തന്നെയാണ് അവരുടെയൊക്കെ പണി പ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെയാണ് നമ്മളൊക്കെ
ആണെങ്കിലും. ഇപ്പോ പഠനത്തിനെയും പഠനത്തിന് വേണ്ടിട്ട് ഫോണ് അധികം നമുക്ക് യൂസ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാ പണ്ടൊക്കെയെന്ന് പറഞ്ഞാ ഒര് എന്താ ഇപ്പ ക്ലാസീന്ന് ടീച്ചർമാര് എന്താണോ പറഞ്ഞത് അത് രക്ഷിതാക്കൾക്കും അറിയില എന്നിട്ട് കു കുട്ടികൾ അത് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും ഇപ്പോന്ന് പറഞ്ഞാ ഗ്രൂപ്പ് എല്ലാ ക്ലാസ്സിലും കാണും ഒരു ഗ്രൂപ്പും അഡ്മിനായിട്ട് ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പൊ ഓല്ക്ക് എന്ത് ചെയ്യാം അത് എന്താ ഇപ്പോ എല്ലാ നാളെ കൊണ്ട്‌ വരണ്ടേണ്ട കാര്യങ്ങളും മറ്റ് എല്ലാ പ്രത്യേകിച്ച് ചെറിയ കുട്ട്യോൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അവര് ഗ്രൂപ്പിൽ ഇടും അതിന് അനുസരിച്ച് നമ്മുക്ക് ഇവിടെ കുട്ടിയോൾക്ക് കൊടുത്തയക്കാനും അതേപോലെ കുട്ടികൾക്ക് നാളെ ഏതാ പഠിക്കണ്ടെന്നൊക്കെ ഗ്രൂപ്പില് ഇട്ടാ അത് ഫോണ് കൊണ്ട് അങ്ങനെയൊരു മെച്ചമുണ്ട് പിന്നെ മ റ്റു കോളില്ലേ ഏ ഗൂഗിൾ മീറ്റൊക്കെ വെച്ചിട്ട് ചാപ്റ്റേഴ്സ് കഴിയാത്തത് ഉണ്ടങ്കി എക്സാമിന് മുമ്പ് പഠി ക്കാനും ഒക്കെ ഓൺലൈനായിട്ട് പറ്റും അങ്ങനെ കുറേ ഗുണങ്ങള് മാത്രവല്ല ഇപ്പ നമ്മള് ചാപ്റ്റേഴസ് ഏത് ചാപ്റ്ററും നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ ആബ്സെന്റ് ആണ് ഇപ്പ സ്കൂളില് ആബ്സന്റാണെങ്കി. ഏഹ് പ് നമുക്ക് ആ ചാപ്റ്റർ അതായത് ടീച്ചറിന്റെ ക്ലാസ് കിട്ടാതു പക്ഷെ നമ്മള്. ഫോളിലി പ്പോ ഏത് യൂട്യൂബോ ഏഹ് കൊറെ ആപ്സ് ഉണ്ടായിന്. അയ്നനുസരിച്ചിട്ട് നമുക്ക് പഠിക്കാല്ലെ എന്ത് ചാപറ്റർ ആണെങ്കിലും നമുക്ക് അതിന്ന്‌ അടിച്ചൊടുത്ത പ്പൊ അയ്ന്ന്‌ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അങ്ങനെ ഒരു ഉപയോഗം ഫോണോണുണ്ട്. മൊത്തത്തില് ദോഷൊന്നു അല്ലല്ലേ.
അല്ല മൊത്തത്തില് ദോഷോന്നുല്ല നിങ്ങള് പറഞ്ഞ മാതിരി എന്താ വച്ച ഞാതേമാരി പത്താം ക്ലാസില് പഠിച്ചപ്പോ നമ്മളെ കൊറോണ ഉണ്ടായപ്പളാണ് നമ്മക്ക് ഇങ്ങനെ ഗ്രൂപ്പൊക്കെ വന്നത്. അപ്പൊ പത്താം ക്ലാസ്സി പഠിച്ചപ്പോ ഞങ്ങളോട് ടീച്ചർ പറഞ്ഞിര്ന്നു. ഏതൊരു ടീച്ചർ ആയാലും മാഷായാലും ഞങ്ങക്ക് പിന്നെ. ഡൗട്ട് ഉണ്ടെങ്കി അപ്പ ചോയ്ക്കാൻ വേണ്ടി ടീച്ചറുടെ നമ്പറൊക്കെ തന്നിന്ന് ഞങ്ങക്ക്. എപ്പ വേണങ്കിലും വിളിച്ചാ ടീച്ചറ് ടൗട്ട് പറഞേരാനൊക്കെ പറഞ്ഞ് അത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു നല്ല തീരുമാനമാണ് ഈ ഗ്രൂപ്പൊക്കെ ഇണ്ടായോണ്ട് എന്ത്. സ്കൂൾ ഇല്ലാന്ന് അറിയാനും അതൊക്കെ ഒരു നല്ല തീരുമാനമായ. ഒരു ഗ്രൂപ്പ് ഇപ്പൊ എല്ലാ കൊല്ലവും ഏത് ക്ലാസ്സിലേക്ക് പോവാച്ചാലും അവിടെണ്ടല്ലോ ഗ്രൂപ്പ്.
അതേ പറഞ്ഞ് ശരിയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കി വിളിച്ചു ചോദിക്കാനോ അപ്പൊ പേരൻറ്സിന് തന്നെ. പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാൻ കുട്ടികളെ കുറിച്ച് എല്ലാം ഏ നല്ല സൗകര്യം തന്നെ ഫോണ് പിന്നെ ഈ ഫോണിനെ കുറിച്ച്. പക്ഷെ ഒരുപാട് പറയാനുണ്ട് ഇപ്പോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഈ ഫോണ് കൊണ്ട്ണ്ട് ഒരുപാട്. ഏഹ് ഇപ്പൊ ഈ ഗെയിംസ് പറഞ്ഞ ഫ്രീ ഫയറ് പബ്ജി അങ്ങനത്തെ ഓരായി ഐറ്റംസ് ഉണ്ട്. ഗെയിംസിന് അഡിക്റ്റ് ആയി പോകുന്ന ചില ദോഷം ദോഷകരമായ സ്വഭാവം ഈ ഫോണിൽ നിന്ന് കിട്ടാറുണ്ട് കുട്ടികൾക്ക്.
ആഹ അത് നിങ്ങള് പറഞ്ഞത് നല്ലോ ശരിയാണ് കാരണം എന്താന്ന് വെച്ചാല്. ഏഹ് കൊറെ കുട്ടികള് നമുക്കിപ്പോ. ഈ ഫോണിന്റെ അടിക്റ്റ് ആയിട്ട് ഫ്രീ ഫയർ പബ്ജി അങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ട്. അതിന് അഡിക്റ്റ് ആയിട്ട് ഏതൊക്കെ കുട്ടികളെ കൊന്ന് ഏഹ് മരി കൊ കൊന്ന് കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഗെയിം എന്ന് പറഞ്ഞാല് ഈ ഫ്രീ ഫയറൊക്കെ. ഈ അടിയും കുത്തുവാണല്ലോ ഇത് ഇങ്ങനെ കേട്ട് കേട്ട് അവർക്ക്. അത് ചെയ്യണം ന്ന് ആഗ്രഹം ഉണ്ട്ന്ന് അവർ ശരിക്ക് ജീവിതത്തിൽ അത് ചെയ്യാണ്. അതുകൊണ്ടക്കെ ഒരു ദോഷ ഈ ഫോണിനുണ്ട്. എന്നാല് ഗുണകരവുമാണ് ഈ ഫോണ്.
പിന്നെ മാത്രമല്ല ഇപ്പോ ഇപ്പോ ഒന്നൊരു നല്ല കാര്യംന്ന് അതിനെക്കുറിച്ച് നല്ല കാര്യന്ന് പറയണെങ്കിൽ പ്പോ വർക്ക്. നമുക്ക് പല ഓൺലൈൻ വർക്ക്കളും ഫോണിൽ കൂടെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓഫീസ് പോകുന്നില്ല ഇപ്പ ലാപ്പ് വെച്ചിട്ടും ഫോൺ വെച്ചിട്ടും ചെയ്യാനുള്ള വർക്ക്സും ഉണ്ട്. അങ്ങനെയും ചില ഉപകാരം ഫോൺസുകൊണ്ട് ഉണ്ട്ല്ലേ.
അത് ശരിയാണ്. ഇപ്പൊ ഓൺലൈൻ വർക്ക് ആയാലും. പിന്നെ നമുക്ക് ഒറ്റക്ക് ഇരിക്ക വച്ചെങ്കിൽ വർക്ക് ചെയ്യാനും ഇപ്പം നമ്മള് സ്ത്രീകളൊക്കെ വീട്ടിലിര് ക്കെണ്ടെങ്കിൽ വെറുതെ ഇരിക്കണുണ്ടെങ്കിൽ ചെയ്യാല്ലോപ്ഷൻസും. ഒക്കെ മൊബൈലില് ഉണ്ട് പിന്നെ അതു അല്ല. എന്താ ഈ കൂടുതലും നമുക്ക് പണികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് ഗുണകരവും ഉണ്ട് ഫോണിന് പക്ഷെ ഏഹ് കൂടുതലായാലും പ്രശ്നാണല്ലേ.
അതെ അതെ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ പറയാണെങ്കി വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത്- ഇപ്പൊ നമുക്ക് എല്ലാ ഇപ്പോ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണങ്കിൽ അപ്പോ- ഇപ്പപ്പൊ യു ഇപ്പ പാചകം പാചകം തൊടങ്ങി എടുത്തു നോക്കയാണെങ്കിലോ - ഇപ്പൊ ഒരു കാര്യം വെക്കാൻ പറ്റില്ലേ അറിയില്ലേ- എങ്കി അപ്പ തന്നെ നമുക്ക് യൂട്യൂബില് എട്ത്ത് സെർച്ച് ചെയ്യാം. അതുപോലെ എന്തൊരു കാര്യം നമുക്ക്- സെർച്ച് ചെയ്ത് ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്ത്- അതിന്റെ ആ കാര്യത്തെ കുറിച്ച് അറിവ് നേടാവുന്നതാണ്. അങ്ങനത്തെ ചെല ഓപ്ഷൻസ് ഫോണോണ്ട് നമുക്ക്- ഗുണമേ തരുന്നുള്ളൂ.
അതൊക്കെ ശരിയാണ് എന്നാ നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം അല്ലേ.
ആ ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാം.
ശരി.